ഹലോ
ആഹ കേൾക്കാവോ
ആഹ കേൾക്കാം എന്തോ എടുക്കുവാ
ഇവിടെ എന്താ ഓരോ കാര്യങ്ങൾ ചെയ്തിരിക്ക്ണ് എന്തൊക്കെ അവ്ട്ത്തെ വിശേഷം ഓഹ് ഫുഡൊക്കെ ആയി അതൊക്കെ നേരത്തെ ഉച്ചക്കനെ ഇണ്ടാക്കി രണ്ട് നേരത്തേക്കുള്ളത്
ആണോ
ഉം ചോറായതോണ്ടേ ഒറ്റ പ്രാവശ്യെ വെക്കുള്ളൂ
ആഹ ആഹ
ഉം അവട അങ്ങൻതന്നല്ലേ ചോറല്ലേ എല്ലാർക്കും രാത്രി
അതെ ആഹ് ഇവിടെ എല്ലാർക്കും ചോ ചോറ് കഴിച്ചാലേ പറ്റത്തുള്ളൂ
ആഹ് ആഹ ഇവിടെ എല്ലാർക്കും ചോറ് പറ്റുട്ടോ ഞാനാ പിന്നെ ഇടക്ക് കഴിക്കാത്തത് ചോറായാലും കൊഴപ്പൊന്നുല്ല
പിന്നെ വേറെ എന്തൊക്കെ വിശേഷം
ആഹ് ഇങ്ങനെ പോകുന്നു ചൂടും എനിക്കിങ്ങനെ വലുതായിട്ട് കുക്കിങ് അറിയത്തില്ല ഉം ഞാൻ ആഹ് ഇല്ല വെക്കും ഇടക്ക് ഇല്ലാം അങ്ങനെ വെച്ചാലെ ഒള്ളൂ
ആഹ് എല്ലാ ഒന്നും ഇണ്ടക്കാറി യൂട്യൂബ് നോക്കി ഒന്നും വെക്കലില്ല
യൂട്യൂബ് നോക്കി അങ്ങനെ കുക്കിങ്ങനോട് അങ്ങനെ വല്യ
ആഹ് താല്പര്യം ഇണ്ടാവുലല്ലേ അയി ശരി വീട്ടിലാര പിന്ന ഒക്കെ ഇണ്ടാക്കാ അമ്മേ
അമ്മ ഉം ഉം
വേറെന്തൊക്കെ മഴ ഇണ്ടായിരുന്നോ ഇന്ന്
ഇല്ല ഇല്ല ഭയങ്കര വെയ് വെയിലല്ലാര്ന്ന് ഭയങ്കര ചൂടാ വെയിലില്ലിപ്പം ഒരു ഭയങ്കര ഉഷ്ണവാ ആഹ്
വെയില് ഇല്ലേനും മഴ പെയ്യൂല പർഞ്ഞ അവസ്ഥയാ ഇപ്പൊ.
ആഹ് അതെ
ഇഞ്ഞ്‌പ്പ എന്തായാലും സ്കൂള് തൊർക്കുമ്പൊളക്കിന് മഴണ്ടാവും. ജൂണ് ഒന്നാന്തി ഒക്കെ ആവ്മ്പഴേക്ക് മഴണ്ടായിക്കോളും. മഴക്കാലം വന്നാലേ ഇനിപ്പ തണുപ്പ് വരുള്ളു.
ആഹ് തെ. മഴയും
മഴ വന്ന് കഴിഞ്ഞാ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാ വെള്ളം പൊങ്ങും. അതാണ് ഞങ്ങൾക്ക് പ്രോബ്ലം.
അത് ശരി ഉം
ആഹ് ഞങ്ങ്ക്ക് ആ മല ഞങ്ങടെ വീടി ന്റെ അവിടെ വെള്ളം കേറത്തില്ല. പക്ഷെ നമ്മുടെ മെയിൻ കടയൊക്കെ ഉള്ളടം ഉണ്ടല്ലോ സ്റ്റാന്റ് അവിടെ വെള്ളം കേറും. അതാണ് പ്രശ്നം. ആ ടൗൺല് പിന്നെ നമുക്ക് ഫുഡും ഒന്നും അങ്ങനെ കിട്ടത്തില്ലല്ലോ വാങ്ങാനൊന്നും സാധനങ്ങൾ വാങ്ങാൻ
ഉം ഉം വണ്ടിയൊക്കെ വരുന്ന സ്ഥലല്ലേ? വണ്ടികളൊക്കെ ആഹ് വേറെന്തൊക്കെ?
ആഹ് ഏഹ്
ഫുഡ് കഴ്ക്കാനൊക്കെ വൈകോ രാത്രി
ഫുഡ് ഇപ്പ ഇനി ആഹ് കൊർച്ച് ഇന്ന് കൊർച്ച് താമസിക്കും
ആഹ്
അത് ഓരോ ദിവസോം ഓരോ ഓരോ രീതിക്കാ കഴിക്കുന്നത്. ചെല ദിവസോം നേരത്തെ കഴിക്കും
അത് ആഹ് ശരി ഉം
ആഹ് എന്തെങ്കിലും വർക്കെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല ഹൗസ് വൈഫാണ് വർക്കും ചെയ്യലില്ല ചെൽപ്പൊ ഓൺലൈൻ വർക്കൊക്ക വന്നൊക്കെ ചെയ്യും അല്ലാതൊന്നും വർക്ക് ചെയ്യണില്ല പോയിട്ടുള്ള വർക്കല്ല
ആണോ അങ്ങനെ നോക്കിയില്ലേ കുഞ്ഞ് പിള്ളാരാണോ കുഞ്ഞുങ്ങളാണോ
ഏയ് പിള്ളേ അല്ല വൽതാ പട്ച്ചിട്ടില്ല പ്ലസ്ടു വരെ പട്ച്ച്ട്ടുള്ളു കല്യാണം കഴിച്ചിട്ട് പട്ച്ചിട്ടില്ല. മക്കള് വൽതാ ഇര്വതും ഇരുവത്ത്നാലും വയസായിട്ട്ണ്ട് ഓക്കെ
ഓഹ്
ഉം പിന്നെ പോയിട്ടില്ല അതാണ് സംഭവം ഉം
ആഹ് ചേട്ട്ന് എന്താ ജോലി ഹസ്ബന്റിന്
ഇവിടെ വീടിന്റേക്ക ഓരോ പണികള് തേ തേപ്പ് ടൈല് അങ്ങൻത്തെക്ക പണി ഇല്ലേ
ആഹ് ഓഹ്
ഉം
ആഹ് അങ്ങനല്ലേ അപ്പം ഡെയ്ലി പോയി വരോ
ആഹ് ആഹ് ഡെയ്ലിപ്പോയി വരും
പിന്നെ വേറെന്താ
വേർത്താങ്ങനെ വിശേഷം അങ്ങനെ സുഖായി പോണു, ഇനീപ്പോ ചെറിയ ആൾക്ക് പരീക്ഷെ മുപ്പത്തൊന്നാന്തീവരെ എക്സാം ഇണ്ട് അത് കഴിഞ്ഞ് വരും ഒര് മാസക്കായി പോയിട്ട്
ആഹ് ആഹ് ശെരിയാ പിന്നെ ആഹ് എന്താ എന്താ കുക്കെയ്യാൻ ഏറ്റം ഇഷ്ടം
അങ്ങനെ എല്ലാർക്കും ഇഷ്ടാണ് കൊഴപ്പൊന്നുല്ല എല്ലാതും കിട്ടാനൊക്കെ താല്പര്യാണ്
കുക്കിംങ്ങാണോ ഏറ്റവും ഇഷ്ടം വീട്ടില് ജോലികൾല്
അങ്ങനെ ചോദിച്ചാൽ ല്ലാ കുക്കിംങ്ങ് ഇഷ്ടൊക്കെ തന്നെണ് ഞാൻ തന്നെ ചെയ്യണം വേറാരും ചെയ്യാനൊന്നും ഇല്ലല്ലോ ഇഷ്ടല്ലായിമന്നുല്ല ബിരിയാണി അങ്ങൻത്തെക്കെ വെക്കാനൊക്കെ താല്പര്യാ നല്ല ആഹ് അൻക്ക് പെരുന്നാളൊക്ക ആവാനായില്ലേ
ആഹ് അങ്ങനെല്ലേ
ഹ്മ്മ്
ആഹ് പെരുന്നാളില് എന്തുവായിരിക്കും സ്പെഷ്യല് ബിരിയാണിയാ
ആഹ് ബിരിയാണി, ചിക്കൻ ബിരിയാണിയോ മന്തിയോ ഞമ്മക്ക് രണ്ട്മൂന്നട്ത്തേ ഓഹ് അതേ
ആഹ് റെസി ആണോ റെസിപ്പി പറയോ
റെസിപ്പി മന്തിക്ക് ഞമ്മക്കതെ പാക്കറ്റ് കിട്ടും മന്തിന്റെ അതിലൊരു മന്തി മസാല ഇണ്ടാവല്ലോ
ആഹ്
പൊടിണ്ടാവും അരിണ്ടാവും പിന്നെ ആഹ് ഒര് വല്യയൊരു നാരങ്ങേയൊക്കെ ഇണ്ടാവൂലേ ഒണങ്ങിയ നാരങ്ങ
ആഹ് ഞാൻ കണ്ടിട്ടുണ്ട്
ആഹ് അങ്ങൻത്തേക്കണ്ടാവും അരി ഞമ്മളൊരു മണി ക്കൂറ്നേരം വള്ളത്തിട്ട് വെക്കണം അരി കുതിർത്ത്
ആഹ് നമ്മടെ മറ്റേ ബിരിയാണി അരി തന്നാണോ വാങ്ങി ക്ക്ന്നെ അതോ
അല്ലല്ല അത് എന്താ ആഹ് വേറെ കൊറച്ച് നീളത്തിൽല്ലെ അരിയാണ് അത് പറഞ്ഞ് മന്തിയരി പറഞ്ഞ് രണ്ട് വിധ അരിണ്ട് വെള്ളിണ്ട് മറ്റെ സാധാ സൈസുവുണ്ട്, അത് ചട്ടി വെിച്ചിട്ട്അത് പിന്നെ സൺഫ്ലവറോയില്ണ്ടാവും ചെറിയ പാക്കറ്റില് അതങ്ങട്ട് ഒഴി ച്ചൊട്ത്ത്ട്ട് ഇന്നോ രണ്ടോ വലിയ ഉള്ളിയില്ലേ അത് വഴറ്റ, ഇനി തക്കാളി നമ്മള് മി ക്സിലടിക്ക, അതൊന്ന് വഴറ്റി കൊടുക്ക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഏഹ് പച്ചമുളക് ഇല്ലേ അത് ചരച്ചത് പിട്ടന്ന് വയറ്റ
ഇന്നട്ട് നമ്മക്ക് മസാല പൊടി അത് ഇണ്ടാവല്ലോ അത് അതൊരു മുക്കാൽഭാഗം നമുക്ക് അയിക്കിടാം ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ട് നമ്മള് ചിക്കനയിലേക്ക് ഇടും അതിലേക്ക് ഇട്ടൊന്ന് എളക്കും എളക്കിച്ചിട്ട് പിന്നെ ചോറ് തളപ്പിചൂറ്റും ഉറ്റയത് ഇതിന്റെ മേൽക്ക് വിതറൂലെ നമ്മള് അയ് മോളിലേക്ക് ധമ്മിടാൻ ഇടുമ്പോൾ അടികൂടെ കുരുമുളകല്ലേ പച്ചരിമ പച്ചല്ല അങ്ങനെ പൊടിക്കാത്തത് കുരുമുളക് അങ്ങനെഎടയിൽ വിതറി കൊടുക്കുക അണ്ടി മസാലപ്പൊടിലെവാക്കിയുള്ളത് അത് വിതറി കൊടുക്ക. അത്രിമം പിന്നെ നമ്മള് എന്താ ഏഹ് ഒരു പാത്രത്തില് പുക പുക വെക്കില്ലേ അ ചോറിന്റെ
ഇങ്ങനെ മറ്റേ ആ നമ്മളീ കടലൊക്കെ കാണുന്നേ ദമ്മ് വെക്കുമ്പോ ദമ്മ അങ്ങനത്തെ
ചോറിന്റെ മേലെ പച്ചമുളക് ഒരു അഞ്ചാറണം ങ്ങനെ കുത്തിക്കൊടുക്കും ആ ചോറി ഇങ്ങനെ പറ്റി വെച്കൊടുക്കും. എന്നരു പാത്രത്തിൽ നമ്മുക്ക് ചാർക്കൂൾ വാങ്ങട്ടും ചിലര് അത് വാങ്ങും അതെന്ത് ചെയ്യും അട്പ്പ് ട്ട് രണ്ട് കണല് എടുത്തിട്ട് അത് കൊറച്ച് എണ്ണ ഒഴിക്ക പുക വരുന്ന കൂടി അടച് വെക്ക. അര മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്നാൽ മതി
ഓഹ് ആഹ് അങ്ങനെ
തുറന്ന കഴിഞ്ഞാൽ വേണ്ടി ഉം
മറ്റേ മം ഇത് അതാണ് നല്ല ദമ്മിന്റെ മണം വരുന്നത്
ആഹ് പോകെടെ മണം വരും. നമക്ക് ഇതൊക്ക നോക്കുമ്പോൾ അതില് റെസിപ്പ് എഴതിട്ടുണ്ടാവും. ഒരു കടലാസം ഉണ്ടാവും, അതില് കൂടെ പാക്കറ്റ് വാങ്ങ മന്തി അതുപോലെ എല്ലത്തിന്റെ റെസിപ്പി അതിൽ കൊടുത്തിട്ടുണ്ടാകും കുക്കറിലാണെങ്കിൽ എത്ര വീസി അടിക്കണം എ ത്ര വെള്ളം വെക്കണംന്നെക്കെള്ളത് അതിൽ കൊടുത്തിട്ടുണ്ടാവും വെറ്റിച്ചെടുക്കല്ലെിൽ
ആഹ് അത് വെച്ച് ചെയ്താ മതിയല്ലേ
ഉം ആ ഒന്ന് ട്രൈ ചെയ്ത് നോക് യൂട്യൂബ്ഒക്കെ അടിച്ചു നോക്കി ആ കിട്ടുവലോ ൈഡസങ്കിലും ഒക്കെ ചെയ്തട നക്ക്നസ
പക്ഷെ നമ്മളെന്തേലും പാചകം ചെയ്യാൻ പോയാലേ അത് കഴിഞ്ഞ് അടു ക്കള ക്ലീൻ ചെയ്യന്നാണ് പറ്റാത്തത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് എന്തെങ്കിലും സ്പെഷ്യല് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നേരിക്ക് അങ്ങോട്ട് ഒരു കൈഡിയ
വല്യ പണിയ
അതാണ് കഷ്ടം.
ഇത്ഞാൻപ്പെട്ട് അവിടെ നിന്ന് ക്ക് ചെയലൊക്കെപ്പുണ്ട്. ബാക്കിയുള്ള പാത്രം ക
ആ അതെ. നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും
ഇല്ല അതല്ല
ആഹ് അതെ അതെ മാരേജ് കഴിയുമ്പോ ഞാൻ ശീലിക്കണ്ടേ വരും ആഹ് മാരേജ് കഴിയുമ്പോഴത്തേക്കും ശീലിക്കേണ്ടിവരും. ഇപ്പം കല്യാണം കഴിക്കാത്തകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ പണിയെടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ആഹ് അങ്ങനെ അങ്ങനെ പ്രശ്നം ഉണ്ട്, എല്ലാരും അങ്ങനല്ലേ സ്വന്തം വീട്ട
ആ അതുകൊണ്ടല്ലേ ഞങ്ങളൊക്കെ ഇങ്ങനെ പഠിച്ചത്? പിന്നെ വേറെ വീട്ടില് ഞമ്മൾ സ്വന്തായിട്ട് എല്ലാം ചെയ്യണ്ടേ? ഒക്കെ പഠിയും ആ ഒരു ടൈം എത്തുമ്പോ അ അതെ.
ആഹ്
ആണല്ലെ അതൊക്കെ നല്ലതാ. പെ പെട്ടെന്ന് വിക്കുമ്പം നല്ലതാ. കഴിക്കാൻ നല്ലതാ പക്ഷെ കുക്കെ യ്യുമ്പഴാണ് താമസം വരുന്നെ. ത്തിരി സമയം എടുക്കുവല്ലൊ. അതാണ് പ്രശ്നം. ഹലൊ ഹലോ.